ഹലോ ആഹ കേക്കുന്നുണ്ടോ
ആണ്ട്
ആഹ ഓക്കെ ഓക്കെ
എന്താ വി ശേഷം
പ്രത്യേകിച്ചൊന്നും ഇല്ല എവിടാ
ഇവിടെ അങ്ങനെന്നെ എന്താടുക്ക
ആഹ ഞാനിപ്പോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിച്ച കഴിഞ്ഞു ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു
ആഹ എന്തായിരുന്നു ഫുഡിന്
ഫുഡിന് സാ സാധാ ചോറും മീൻകറിയും തോരണം
ഉം മക്കളില്ലേ
ആഹ ഇല്ല ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല
ആഹ അല്ലേല്ലേ പഠിക്ക
ആഹ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കോഴ്സ് ചെയ്യുക
ആഹ എന്താ ഡിഗ്രി കഴിഞ്ഞു
അല്ല ഞാൻ എഞ്ചിനീയറിങ്
ആഹ ക്കൊ എ ഏത് കോഴ്സാ ചെയ്യ്ണെ
ഏതാണെന്നൊരു ആപ്ക്കേഷൻ ക്ലൗഡ് ആപ്ലി ക്കേഷൻ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കോഴ്സ് സജയുന്ന മൂന്ന് മാസത്തെ
ആ ആ
ഉം എന്തായ്ന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യണ ഒന്നുല്ല ഞാ വീട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ടൈലറിങ്ങക്ക ആയിട്ട് അങ്ങനെ പോകണ്ട് ഹൗസ് വൈഫാ മൂന്ന് മക്കള് ആ
തേക്കനക്ക അറിയല്ലേ
എങ്ങനെ
തെക്കാനൊക്കെ അറിയാലോ
ആ തയ്ക്കാനരെ ഉം
ഇപ്പൊ അതിനൊക്കെ നല്ല സ്കോപ്പ്ാണല്ലോ ഫാഷൻ ഡിസൈനിങ് ഒക്കെ
ആ ആ കൊയ്പ്പല്ല
ഉം അല്ല പുതിയ പുതിയ ഇപ്പം ഭയങ്കര എല്ലാരും ഫാഷന്റെ പുറകേ പോന്നൊണ്ട് ഇപ്പൊ ഫാഷൻ ഡിസൈനി ഒക്കെ നല്ല സ്കോപ്പ ആണല്ലോ അതെ അത ഡ്രസ്സും ഫുഡഡുംണ് എത്ര ഡ്രസ് എത്ര എടുത്താലും
ആ തകല് ആ ഇങ്ങളെ പ്രായക്കാർക്കൊക്കെ പ്രത്കേച്ചുണ്ടാവും
ആ നമ്മൾ എവിടെയെലും പോവറങ്ങുമ്പോ നോക്കുമ്പോ ഒന്നുല്ല ല്ലേ
ഒന്നും ഉണ്ടാവില്ല അലമാരയിലൊക്കെ സ്ഥലം ഉണ്ടാവില്ല
അതെ അതെ അത് നമ്മള് പലപ്പോഴും ആ ആ സ്കൂൾ കോളേജിലൊക്കെ പോമ്പോഴത്തേനും എന്തവാ അത്ര മിന കൊന്നുല്ലാത്ത ഭയങ്കര സിംമ്പിളട്ടൊള്ളായിട്ടൊള്ള ഇട്ടോണ്ട് പോ പക്ഷെ ആ അതേ സമയത്ത് നമ ഓറോത്തര്ടത് ആ നല്ല
നല്ല ഡ്രസ്സും വാണം. ആ അവസ്ഥേണ് ലേ. ആഹ്, പിന്നെ ഫംഗഷനക്കെ ഉ ഇണ്ടാവുമ്പൊ നല്ല ഡ്രസ്സ് ഇട്ത്താല് ഇന്റെ മോള്ക്കൊക്കെ അങ്ങനെ തന്നെ. അതൊ ആ ഒറ്റ ഫംഗ്ഷൻ ഇട്ടിട്ട് ബ
ആഹ് എനിക്കും അങ്ങനെന്നെ എന്റെ ഉ ഉമ്മ ഇവിടെ എന്നെ വഴക്കാണ്. നീ ഇപ്പഴും, ഒരു ഫംഗഷനൊക്കെ ഒരു വെട്ട ഇട്ട ഡസണൊക്കെ ഇപ്പ നല്ല പോോലെ എടുപ്പുണ്ട്
ആ അതന്നെയയാണ് എല്ലോടുത്തു അവസ്ഥ
ആഹ് എനിക്ക് എൻ എൺ നിക്ക് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഞാൻ കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള ഇടുന്നെ ഫങ്ഷൻന്ന് വിട്ട് ഈ അടുത്ത ആഹ്
അതാവുമ്പോളേ പിന്നെ എപ്പും സിമ്പിൾ ആയിട്ടാവുമ്പോ നമ്മുക്ക് എപ്പളും ഉപയോഗി ക്ക
അതെ എപ്പോഴും ഉപയോഗിക്കാം ഇടുമ്പോ നമുക്കൊരു നമുക്കൊരു ഫ്രീഡം ഉണ്ട്
ആഹ്
അങ്ങനെയാണ്
സിമ്പിൾ ആവുമ്പോല്ലേ മറ്റേത് ഫൺഷന് ഇട്ന്ന നല്ല ഡ്രസ്സ് മാണേനും എല്ലാരിം മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണെങ്കിലെ
അതാണ് കൊഴപ്പം. അങ്ങനെ വേണ അത് പിന്നെ ഏഹ് പിന്നെ എവിടേലും കോളേജില് അങ്ങനെള്ളട്ത്ത് ഇടാനും പറ്റത്തില്ല.
ആഹ്
അതാണ് പ്രശ് നം ഹും
ഉം വീട്ടില് വേറാരാ ഇള്ളത്?
വീട്ടില് ഞാൻ ഉമ്മ ഇക്ക വാപ്പ.
ആഹ് അനിയന് അനിയ ത്തി എട്ടത്തി അങ്ങനെ ആരൂല്ല്യേ?
ആഹ് ചേട്ടൻ ചേട്ടൻ ഇക്ക.
ആഹ് ആഹ്
ഉഹും എന്താപ് ഇല്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ.
ഏഹ്
ഉം അവടെ ആരൊക്കെയുണ്ട്?
ഇവിടെ എനിക്ക് മൂന്ന് മ ക്കണം.
ഓക്കേ ഇല്ല ഇല്ല ഇല്ല ഉമ്മ വർക്കൊന്നും ചെയ്യുന്നില്ല.
ആഹ
പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുന്ന
ആഹ് ഞാൻ എല്ലാർക്കും തേയ്ച്ച കൊടുക്കും ഉം ഉം മക്കക്കൊക്കെ ഞാൻന്തന്നെ തയ്ക്കല് ആഹ്
അതാകുമ്പം തുണിക്ക് ഒരുവിധം ആ തുണിയൊക്കെ കുറഞ്ഞ നല്ല തുണികള് കിട്ടും ഇപ്പം നമ്മള് തൈ ക്കുവാണെങ്കിലേ ഉം
ഡ്രസ്സിനൊന്നും ഇർക്ക് ഞാനിങ്ങനെ തയ്ക്കണണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഏത് മോഡലും തയ്ച്ച കൊടുക്കലുണ്ട് ഞാന്
ന അത് ഒരുർ വരുമാനമാവും പിന്നെ വീട്ടില് വീട്ടിലുള്ളവർക്ക് പുറത്ത്ടുത്ത് തയ്പ്പിക്കാൻ വേണ്ട
ആഹ് ആ
എൻന്റെറ കൂടെ പണ്ട് പറയായിരുന്നു തൈ ഞാൻ കൂടുതലും ഞാൻ ഇവിടെ റെഡിമെയ്ഡ എടുക്കുന്നത് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ തുണി വാങ്ങിച്ച തച്ചിട്ടില്ല ആ ആഹ അതാ നമ്മള് ആഹ് ആഹ് ഞാ ഞാൻ എനിക്കന്ന് വെച്ചാ ആ കടയിൽ പോയി എടുക്കാറപ്പതി ഓൺലൈനിലാണെങ്കിൽ തുണി കൊള്ളാവോന്നോ ഒന്നും നമുക്ക് ചെിലതൊക്കെ കൊറേ നാ കൊറച്ച് ദിവസം ഇടുമ്പോ തന്നെ ഒരുമാതിരി പന്നലാവും അതുകൊണ്ട് തന്നെ കൂടു തലും കടകള് പോയി നല്ലത് നോക്കി എടുക്കത്തേ ഉള്ളൂ തുണിയൊക്കെ നോക്കി ആഹ് എന്നാലേത് തൃപ്തി ആവത്തോള്ളൂ ഓൺലൈൻ ഒക്കെ കണ്ടാലും ക്കെ ഇഷ്ടപ്പെടുന്നത് നല്ലതൊക്കെ ആയിരിക്കും പക്ഷെ എന്തോ അത്രന അങ്ങോട്ട് ഒരു തൃപ്തി വരത്തില്ല എനിക്ക്
ആഹ്
നല്ലതാണെന്നൊന്നും അറിയില്ലല്ലോ
ആ
ഉ കൂടുതല എനിക്ക് പിന്നെ ഈ എന്താ ഏതൊ ഓരോരുത്തർക്ക്ും അറിയാലോ ഏതൊക്കെ ഫാഷന് തെക്കണം എങ്ങനെയൊക്കെയാണ് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡാ എടുക്കുന്നത് തുണി എടുക്കാറില്ലേ ആ
ചില ആൾക്കാര്ണ്ട് ഓർക്ക് ഇന്ന ഒരു മോഡല് മനസ്സില് കണ്ടാ ഇന്നതന്നെ കിട്ടണം. അങ്ങനെ ചെല ടൈപ്പുകള്ണ്ട് ആ
അതെ നെ അവർക്കൊരു മോഡല് ആ എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണോന്ന് അവർക്കറിയാം. ഇഞ്ഞതു ആ എനിക്ക് അങ്ങനൊരു അങ്ങനെ അറിയാത്തോണ്ട് ഞാൻ റെഡിമെയ്ഡാ എടുക്കാറ്. ഞാൻ അങ്ങനെ തെയ്ക്കലില്ല എങ്ങനെ തച്ചിട്ടില്ല എനിക്ക് ഡ്രസ്സ് എല്ലാം റെഡിമെയ്ഡ് എട്ക്കാറ്.
ആ ഇമ്മെക്കെ
ക്ക് ബ്ലൗസ് ഒക്കെയാണ് വെക്ക്ന്നെ
ആ ആകെ തയ്ക്കെൽ ബ്ലൗസ് ആവുലെ
ആ അതെ അത് യെന്നെ കോളേജിൽ ഓണ പ്രോഗ്രാമിന് രൺ നാലുവട്ടം തയ്ച്ചെതേ ഉള്ളു
ഉം
ഉം
ഉമ്മ എന്താ എട്ക്ക്ണെ ഒറങ്ങിയോ ഉമ്മാക്ക് നോമ്പ് ഇണ്ടോ?
ഇല്ല ഇല്ല ഉമ്മ ആണെങ്കി ഇന്ന് ഞങ്ങക്ക് കടയുണ്ട് അപ്പം കടയിലോട്ട് പോയി യെനിക്ക് ഏ പല ചെരക്ക് കടയുണ്ട്
ആ ഇപ്പെ ഇപ്പ ഇവടെ ഇണ്ടോ അതോ പൊർത്തോ
എന്തോ ആ ഇവിടെ വ ആഹ് ഉണ്ട്ണ്ട് ണ്ട് വാപ്പായ കട നടത്ത്ന്നത്
ആ അപ്പൊ ഉമ്മ ഹെൽപ് ചെയ്യാൻ പോയതാവൂല്ലേ
ആഹ് ഇങ്ങനെ നെ ഉച്ചക്കൊക്കെ ഒന്ന് വന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ന്ന് റെസ്റ്റ് എടുക്കാ ആവുമ്പഴ്ത്തേനും കുറച്ചെരം
ഇമ്മ പോവും ഉം അടുത്തന്നേണോ.
ആഹ് അടുത്ത് തന്നാ ന്നാലും സ്കൂ ട്ടില് കൊണ്ടാക്കും.
ആഹ്
അത്രേയൊള്ളൂ ഏഹ് ആദ്യൊക്കെ പൊറത്തായിരുന്നു. എനിക്ക് ഇന്ന് ഉണ്ട എനിക്ക് ഇന്ന് ക്ലാസ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് പോയില്ല. ഇൻക്ക്യ് സാധാരണ പത്ത് മണി തൊ ട്ട് ഒരു മണി വരാ എനിക്ക് രണ്ട് മണിക്കൂർ ഏഹ് യാ ത്രന്നുണ്ട്.
ആഹ് അത്ര ദൂരംണ്ടോ?
ആഹ്
അങ്ങ് രണ്ട് മണിക്കൂറ് യാ ത്ര അങ്ങട്ടും രണ്ട് മണിക്കൂറ് ഇങ്ങട്ടും ഉണ്ടോ?
ആഹ് ഇങ്ങോട്ടും ഉണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറുണ്ട് ഉം നല്ല ക്ഷീണണ്ടാവും പിന്നെ ഇന്നലെ ഞങ് പോയങ് മടിച്ചു പോയി മ മടിയായിപ്പോയി ഇന്നലെ ഇത്രയും ദിവസ് അങ് പോയി അങ്ങനെ പിന്നെ ഒരൂസം ലീവ് എടുക്കാന്ന് വിചാരിച്ചു.
ആഹ് മൂന്ന് മാസം കഴിയണംല്ലേ മൂന്ന് മാസ
മൂന്ന് മാസം ആഹ് മൂന്ന് മാസത്തെ ഇപ്പൊ പോയി ത്തീ ഇത് ഒരാഴ്ച ആവുന്നതേ ഒള്ളൂ ഇന്നും കൂട് ആവുമ്പഴ് ഒരാഴ്ചയാവും. തൊടങ്ങീട്ട്
ആഹ്
അതൊരു ഫ്രീ കോഴ്സാ ഇരുവത്തഞ്ച് വേരെ പഠിപ്പിക്കത്തോളൂ ആ ഗവൺമെൻ്റിന്റെ സെൻട്രൽ ഗവൺമെൻ്റിന്റെ
ആഹ് അതങ്ങനെ
ഇത് ആഹ് ആഹ് അതെങ്ങനെ അവരുടെ അപ്ളേ പറഞ്ഞ് അങ്ങനെ കിട്ടിയത് തന്ന എടുക്കത്തോളു ആ പ്ലേസ്മെന്റ് ഒണ്ട് പ്ലേയിസ്മെന്റൊണ്ട്.
ആ അപ്പനീ ജോലിക്ക് പോവോ?
ആ ജോലിക്ക് പോണം എന്തങ്കിലും കിട്ടിയ പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി പഠിക്കണന്നുണ്ട് ജോലിക്ക് പോയാ ജോലിക്ക് പോയിട്ടങ്ങനാ ഓൺലൈനായിട്ട് പഠിക്കും. അല്ലെ പിന്നെ ആ അതെ ഇല്ലേ ഞാൻ പിന്നെ പിൻ യെനിക്ക് പ്പ ഇതും താല്പര്യല്ലാത്തോണ്ടേ.
ആ ഉം പഠിക്ക ണെ സ്വന്തം കാൽലൊക്കെ നിന്നട്ട് നോക്കിയാ മതി. കൊറേ കഴിയുമ്പത് എടുക്കണ്ടല്ലോ മ്മകൊരാവശ്യം വന്നാൽ അതന്നെ നല്ലത്.
അതെ അതാ നല്ലത്. പ്പന്റെ പേരെന്റ്സ് അങ്ങനെന്നെ പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു കൊഴപ്പില്ല.
യൊന്നുല്ല.
അല്ലല്ലത് ഇപ്പ എല്ലാർക്കും കൊറച്ചും കൂടി വിവരം ഉം വന്നിട്ടുണ്ട് ചിന്തിക്കാൻ തൊടങ്ങിയിട്ടുണ്ട് ബുദ്ധിയൊക്കെ വച്ചു അതെ. എല്ലാരും ചിന്തിക്കാൻ തൊടങ്ങിയിട്ടുണ്ട് പല പല കാര്യങ്ങളെപ്പറ്റി.
ആ അതന്നെയാണ് സംഭവം അവനാന്റെ
അതെ അതെ അതെ പണ്ടുള്ളവര് അനുഭവിച്ചത് ഇപ് ആ അതെ അവരനുഭവിച്ചത് മക്കൾക്ക് മക്കൾ അനുഭവിക്കരുതെന്ന് അവർക്കൊരു ച്ചെന്താണോ
ആ ആ
ശരിയന്നാട്ടോ.
ആ ന്നാ ഓക്കെ.
ഓക്കെ ഓക്കെ.